എന്താ പരിഗണിച്ചഏതോ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ കേൾക്കുന്നുണ്ടോ
വക്കമ
അതെനിക്ക് കേൾക്കണ്ടെ കേൾക്കണ്ട അവിടെ
ഹലോ
ഹലോ
ഹലോ
അതെ അവടെ കേക്കുന്നുണ്ടോ
ഹലോ
ഹലോ
ആ ആകേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
എന്താപരിപാടി
പരിപാടിയൊന്നുംല്ല ഇങ്ങനെ ഒന്ന് പുറത്തിറങ്ങിയിരിക്കയാണ് വണ്ടി അടുത്തൊന്ന് വിസ ഒന്ന് പുറത്തിറങ്ങിയതാ ഇപ്പോസ്കൂള് കലാലയത്തില പണിയൊക്കെ കഴിഞ്ഞ് ജോലിയക്കെ കഴിഞ്ഞ് തിരിച്ചു പോക ഇങ്ങനെ വണ്ടി എടുത്ത്ൊന്ന് ജിസ്റ്റക്ക് കറങ്ങാൻറങ്ങിയതാ
അതെ വണ്ടി പറഞ്ഞപ്പോള ഞാ പെട്രോളിന്റെ കാര്യം വണ്ടി ഇന്റെ വണ്ടി പെട്രോൾ കഴിഞ്ഞപ്പ അനെ പെട്രോ നല്ല വില കൂടമ്മളെ ചുറ്റും ഭയങ്കര വില നൂറ് നൂറ് നൂറ്റി പതിനാറൊക്കെ വില ആയി എന്നാ എന്ത് പിടുത്തം മുട്ട പോക്കാ നമ്മക്കൊക്കെ അറിയാം അത് മുമ്പ് ഒന്നും ഇത്രല്ലേ വലിയ രീതി രീതിൽ വിലക്കാറ്റ പെട്രോൾ മേഖലയി സംഭവിച്ചു അതിപ്പോ സാധാരണക്കാര നമ്മക്ക് വലിയ തിരിച്ചടിയ കാരണം നമ്മളിപ്പോൾ ഈ ദിവസംന്ന് ലോ ലോ എടുക്ക് പോക എവിടക്ക് പോകണെങ്കിൽ നമുക്ക് പെട്രോൾ അടിക്കണം അപ്പോ ഇത് വില കൂട കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിെ ചെലവുകളും കൂട എന്നുള്ളത അപ്പോ ഞാൻ ഒരുപാട് കാരണത്തിന് ഒന്നാമത് വില കൂടാ കാരണം യുദ്ധങ്ങൾ തന്നെയാണ് പിന്നെപ്പോ അത് ക്രൂ അ യുദ്ധങ്ങൾ ഇണ്ടാകുമ്പോ അവര് അവരുടെ വ്യത്യസ്തമായുള്ള സ്ഥലങ്ങൾ അടക്കുന്നു ഇപ്പ നമുക്ക ഇ ഇത്തരം കടലൊടുക്ക അട ച്ചു അത് അടച്ച കാരാലാണ് ഇപ്പോ ക്രൂഡ യിൽ കിട്ടാുന്നില്ല ക്ൂഡ് ഓയിൽ കിട്ടാല്ലാത്ത സൊ സ്വാഭാവികമായിട്ടും അതിന്റെ അതിന്ന് ഉല്പാദിപ്പിക്കുന്ന പെട്രോൾ കിട്ടാനില്ല അപ്പൊ പെട്രോൾ കിട്ടാനില്ല അതുക അതിന്റെ വില കൂട്ടി അങ്ങനൊക്കെയാണ് ഇ അവസ്ഥ ഞാൻ മനസിലുന്നത് വലിയ രീതിൽ പ്രയാസപ്പെടുന്നത് വഹന ഓടിക്കുന്ന ആൾക്കാർ നേരിട്ടുണ്ട് കാരണം നമ്മുടെ നിരത്തുകൾ നോക്കിയാൽന്നെ അറിയ ഏറ്റവും കൂടുതൽ വാഹനം വാഹനങ്ങൾ ഇപ്പം ഓടുന്നുണ്ട് കാരണം എല്ലാവർക്കും സ്വന്തമായിട്ട് വാഹന ഉണ്ട് അ എല്ലാവർക്കും മതിലേക്ക് പെട്രോ െ അടിക്കേി അപ്പ അത് കിട്ടുക എന്നുള്ളത് ഇപ്പോ ഭയങ്കരീതിയിൽ പ്രയാസമായി കൊണ്ടിരിക്ക എന്നുള്ളതാണ് എൻന്റെ ഒരു കാഴ്ചപ്പാട്
തീർച്ചയായും തീർച്ചയായും പെട്രോള് ഈ ഒരു കാലത്ത് നമ്മുടെ ഒരു മ് കുടിവെള്ളം അല്ലെങ്കിൽ മ നമ്മള് ശ്വസിക്കുന്ന വായു ഭക്ഷണം അല്ലെങ്കിൽ നല്ല ആരോഗ്യം അതൊക്കെ പോലെ തന്നെ ഒരു മര് മനുഷ്യ ജീവിതത്തിന്റെ ഒരു അഭിഭാജ്യം അല്ലെങ്കിൽ അത് ചൂടാൻ പറ്റാത്തൊരു ഘടകമായി മാറിയിരിക്കുകയാണ് ഈ കാലത്ത് പെട്രോൾ കാരണം എല്ലാവർക്കും സ്വന്തമായിട്ട് വണ്ടിണ്ട് ഓരോ വീടുകളിലും ഒന്നോ രണ്ടോ ബൈക്കോ കാറൊക്കെ ആയിട്ട് വണ്ടികളും അപ്പോ എല്ലാർക്കും എന്താണ് പെട്ട ട്രോൾ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അപ്പോ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരള സാഹചര്യത്തില്ൽ ഒരു കേരളത്തിലെ മലയാളിയുടെ ജീവിതത്തിൽന്ന് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമായിട്ട് മാറാണ് പെട്രോള് അപ്പം പെട്രോൾ ഇല്ല എന്നുള്ളത് ഒരു ജനജീവിതം തന്നെ പക്ഷെ സ്തംഭിച്ചു പോകാം അല്ലെങ്കിൽ ഒരു നമുക്ക് നമ്മടെ ആവശ്യങ്ങൾ നിറവറ്റാൻ പറ്റാത്ത ൊരു കാര്യത്തിലേക്ക് നമ്മള് ചിലപ്പോൾ ആ ഒരു പെട്രോളിന്റെ ക്ഷാമം നമ്മൾ കൊണ്ടെത്തിച്ചേക്കും ഇത്രയും ഒരു അവിഭാജ്യമായ ഘടമായി മാറിയിരിക്കയാണ് പെട്രോൾ എന്നുള്ളത്
അതെ അതെ നിങ്ങൾ പറഞ്ഞൊരു കാര്യണ് എന്താ വെച്ചാലേ ഇത് പെട്രോളിനന് പറ്റി പറയ്പോ അത് എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ മറ്റേ പുനരുപയോഗിക്കാൻ കഴിയാത്തൊ ഒരു പ്രകൃതി വാത ഒരു വിഭവമാണ് കാരണം നമുക്കറിയാം ഒരിക്കൽ പെട്രോൾ ഉപയോഗച്ച് കഴിഞ്ഞാ പിന്നീട് ഒരിക്കലും തിരിച്ചിട്ടുല അത്തരം ഉപയോഗിക്കുന്ന വസ് വസ്തുക്കളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മള ഒരിക്കലും മിത അമിതമായിട്ട് ഉപയോഗിക്കരു മിതമായിട്ട് ഉപോഗിക്കുള്ള ഒരു മനോഭാവം നമ്മൾ കാണിക്കണം പക്ഷെ സ്വാഭാവികമാണ് ഇന്ന ഇത്തെ വാഹനങ്ങളൊക്കെട്രോളുന്നത് കാരണം ഈ പെട്രോൾ അടിച്ചുകോണ്ട് ഒരു ഒരുപാട് ഉപകാരമുണ്ട് കാരണം വാഹനത്തിന് വല്ല ഒരു പവറ് കൂടും വാഹന സ്പീഡ് കീടാ അങ്ങനെ ഒരുപാട് വാഹനത്തിന് തന്നെ ഒരുപാ ഗുണങ്ങണ്ട് പെട്രോടിക്കണ്ട് നുക്കെ പെട്രോൾ ക ലഭിക്കുന്നത് പെട്രോൾക്ക് പെട്രോൾ അല്ല എന്ന് പറയാം കാരണം ഇന്നിപ്പോ ഇതന്നോളായി ഈ തനോ പെട്രോൾ വരുന്നത് അ അത്രോളം രീതി ഇ മാറ്റങ്ങ പെട്രോൾ വര്ണ്ട് കാരണം പെട്രോൾ ലഭിക്കല്ല അപ്പൊ അ ഇത്തരം രീതിൽ മാറ്റങ്ങൾ ഇ സർക്കാർ സ ആളുകൾ കൊണ്ടുവരയാണ് കാരണം വാനങ്ങ പെട്രോൾ ഇത്ര ശതമാനംധന മറ്റുള്ള സാധനൾ കലികിട്ടാണ് നമ്മുടെ പെട്രോ എടുകുന്നത് അപ്പോ എ വെച്ചാൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം നഗരങ്ങൾ നോക്കിയാൽ ഇപ്പ ഡൽഹി പോലുള്ള വലിയ വലിയ നഗരങ്ങളൊക്കെ നോക്കിയാല് അവിടൊക്കെ ഒരുപാട് വാഹങ്ങൾ ഇങ്ങനെ ഓടാണ് അ പെട്രോൾന്ന് കത്തി കഴിഞ്ഞിട്ട് പുറത്ത വരുന്ന വാതകം എന്നുള്ളത്കാ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അത് നമുക്കാര് നമ്മുടെ ശ്വാസത്തിനും മനുഷ്യ ജീവിതത്തിനും ആരോഗ്യത്തിനും വലിയ രീതിയിലുള്ള പ്രയാസമുള്ള വാതങ്ങളാണ് അപ്പൊ ഇത് വലിയ വലിയ നഗരങ്ങളിലൊക്കെ വലിയ വാഹനങ്ങൾ ഇങ്ങനെ പുറത്തു ആ നഗരങ്ങളിലൊക്കെ തിങ്ങി നിറഞ്ഞിട്ട് കാർബൺ ഡയ ഓക്സൈഡ ആണ് അവത് ശ്വസിക്കാ എന്നുള്ളത് അവർക്ക ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കയാണ് അപ്പൊ ഇതിന്റെ ഉപയോഗം കൃത്യമായിട്ട് നിയന്ത്രി ാനുള്ള ഒരു മനോഭാവം മനുഷ്യർക്ക് വേണം എന്നുള്ളാണ് അപ്പ നമക്കറിയ ഇതിന് ഏറ്റു പതൽ മാർഗമായിട്ട് എന്റെ രു കായ് ചപ്പാട് ഇന്ന ഇപ്പോ നമക്ക് ഒരുപാട് രീതി ഇലക്ട്രിക് വാഹങ്ങളക്കെ ഉണ്ട് ഇ ഇലക്ട്രിക് വാഹനൾ ഉപയോഗിക്കാ ഞാൻ മനസ്സിലാക്കുന്നെആ ഒരു ഒരിക്ക് വാങ്ങുമ്പോ ഒരു കുറച്ച് പൈസ ചിലവാക്കിയാലും പിന്നീട് അവനക്ക് മറ്റുള്ള ഒരുപാട് ഉപയോഗംഉണ്ട് കാരണം അവർക്ക് പിന്നീട് പെട്രോൾ അടിക്കണ്ട മറിച്ച് അവന് സോളാറ്പോലുള്ള മറ്റ് രീതിയിലൊക്കെ ഉപയോഗ ണെങ്കിൽ ഒരുപാട് വില അവന്പൈസ ഉപയോഗിക്കുന്ന കുറക്കാമെന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ച പ്പാട് അ അങ്ങനത്തെ ഒരുപാട് രീതിയിലേക്ക് നമ്മുടെ മനുഷ്യര് മാറി ചിന്തിക്കേണ്ട ഒരു സമയം വളരെ അടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്
തീർച്ചയായും തീർച്ചയായും അവ ഹിത്തി പോകുന്ന മെനക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞരന്ന് കൂട്ടി യോചിപ്പിക്കാനുള്ള കാര്യം എന്താ വെച്ചാല്നേരത്തെ നിങ്ങൾ പറഞ്ഞു സൂചിപ്പിച്ചു എന്ത് ഒരു പുന്നരുപയോഗിക്കാൻ പറ്റും അതായത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു പ്രകൃതി വാതകമാണല്ലോ പെട്രോള് അപ്പ ഇന്നത്തെ കാലത്ത്ന്ന നമുക്കറിയാംനമ്മ പ്രത്യേകിച്ച് കേരള സാഹചര്യത്തിൽ ഈ കോളേജുകളിൽ ഓരോ ഫൺ ഷ- പരിപാടികളായാലും അതുപോലെ തന്നെ ആർട്സ് ഡേ അതുപോലെ തന്നെ അവരുടെ പുതിയ സംഘടന രൂപീകരണത്തിന്റെ ദിവസ ഒക്കെ ആവശ്യ അനാവശ്യ കൃത്യമായിട്ട് ഒരുപാട് വണ്ടികള് വെറുതെ ഇങ്ങനെ സ്പീഡ് ആക്കിക്കൊണ്ട് ഒരുപാട് പെട്രോള് കത്തി ച്ച്കള യുന്നൊരു രീതി നമ്മളുടെ നാടുകളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ റേസിംഗ്അതുപോലെ തന്നെ ആവശ്യം അനാവശ്യമായ ഡ്രിഫ്റ്റിംഗ് പോലത്തെ പരിപാടികളൾ നടത്തിയിട്ട് അനാവശ്യമായ രീതിയിൽ ഒരുപാട് പെട്രോള് കാരണം ആ അവിടെ ഉപയോഗിക്കുന്ന വണ്ടികളൊക്കെ ഒരു പക്ഷെ ആഡംബര വഹനങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് പെ ട്രോള് ആവശ്യ അത് ചെറിയ കിലോമീറ്ററുകൾ ഓടൻ വേണ്ടിട്ട് ഒരുപാട് ചെറിയ ദൂരങ്ങൾ ഓ ടാൻ വേണ്ടിസഞ്ചരിക്ക വേണ്ടിട്ട് ഒരുപാട് പെട്രോൾ ആവശ്യമുള്ള വളരെ ആഡംബരമായ വണ്ടികളായിരിക്കും അവ അത് അതേപോലത്തെ വണ്ടികള് വളരെ അനാവശ്യമായി യൂസ് ചെയ്തൊണ്ട് ഉപയോഗിച്ചുകണം നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കല്യാണ വീടുകള് അനാവശ്യമായി ഉപയോഗിച്ചൊണ്ട് പെട്രോൾ എന്താക്ക ണ്ട്അനാവശ്യമായി ചെലവാക്കണം അപ്പോ ജനങ്ങളൊക്കൊന്ന് മുന്നിട്ടിറങ്ങിയിട്ട് കണ്ടറിഞ്ഞു കൊണ്ട് അനാവശ്യ ഉപയോഗം തടഞ്ഞ് ആവശ്യത്തിന് വേണ്ടി മാത്രം അതുപോലെ തന്നെ ഒരു വീടുകളിൽ ചിലപ്പോ ഒരു നാല് പേർക്ക് നാല് വണ്ടികളുണ്ടാവും അപ്പൊ നാലു പേരും പുറത്തു പോകുന്നതിന് പകരം ഒരു വണ്ടിട്ട് നാലാളും പോവുക അതുപോലുള്ള ഒരു രീതിയിയില് കാര്യങ്ങളൊക്കെ മാറി വര് വും തീർച്ചയായും പെട്രോൾ നമുക്കൊന്ന്കണ്ടട്രോൾ ചെയ്യാൻ കഴിയും പെട്രോൾ ഉപയോഗം തീയും എഐയൂം അത് മ്മള് കൺണ്ട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോ അതേപോലെ കാര്യങ്ങൾ ജനങ്ങളെല്ലാവരന് അറിഞ്ഞിരിക്കണം എന്നുള്ളത് നല്ലൊരു കാര്യമാണ്
അതെ അത് നിങ്ങള്ൾ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പൊ നമ്മുക്കറിയാം നമ്മളെ കുടുംബത്തി തന്നെ അല്ല ഇൊ ഒ ഒരു കുടുംബത്തില എല്ലാ എല്ലർക്കും സ്വന്തമായിട്ട് വാഹനങ്ങൾ ഉണ്ടാവും അപ്പ എല്ലാവരും ചിന്തിക്കുന്ന അവര് സ്വന്തമായ വാഹനങ്ങൾ പുറത്തിറങ്ങാൻ അപ്പൊ നിങ്ങള് പറഞ്ഞ പോലെ സ്വന്തമായിട്ട് ഇങ്ങനെ എല്ലാവരും ഇറങ്ങാതെ അതിന് ഇംഗ്ലീഷിലൊ ഒരു വേടൊക്കെ ഉ കാർ പോളിംഗ് ആ ഒരു വേടുണ്ട് അഥവാ ഇത്തരം ഒരാൾ വാഹനം എടുത്തിട്ട് അപ്പോൾ നമുക്കരു വലിയ വാഹനങ്ങളൊക്കെ സീറ്റ് എട്ട് സീറ്റ വാഹനങ്ങളൊക്കെ ഉണ്ടാകും അപ്പ അത്ര സീറ്റുകളൊക്കെ ബാക്കിയുള്ള സീറ്റ് റ്റുകളും മറ്റുള്ള ആളുകളൊക്കെ കയറ്റികൊണ്ട് പോകവാണെങ്കിൽ നമുക്ക് അത്രത്തോളം പുക കുറക്കാൻ പറ്റും പല ഇതിൻ്റെ ഇതിനാണ്ടാവുന്ന ബുദ്ധിമുട്ട് കുറക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം പിന്നെ മറ്റൊരു കാര്യം വെച്ചാല് ഇത്തരം നമ്മുടെ പബ്ലിക്ക് അ നമ്മുടെ ഇത്തരം സർക്കാരിന് ഒരുപാട് പബ്ലിക്കായിട്ടുള്ള ഒരുപാട് വാഹനങ്ങളുണ്ടാവും ബസ്സുകള് ട്രെയിനുകള് ട്രാമുകള് അങ്ങനെ ഒരുപാട് പദ് കാര്യങ്ങളുണ്ടാകും ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് പട്ടണങ്ങളിലും നഗരങ്ങളിലും കൂടുതൽ വ്യാപിക്കണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് ആൾക്കാരിത്തരം സ്വ വാഹനങ്ങളിൽ പോകുന്നതും കൊറക്കും കൊറയുന്നുള്ളത് കാരണം അത്ര വാഹനങ്ങൾ പോകുമ്പോ സ്വാഭാവികമായിട്ടും വെലയും കുറവാണ്. തുച്ചവില പൈസ കൊടുത്തിട്ട് അവർക്ക് ദൂര ദിക്കുകളിലേക്ക് സഞ്ചരിക്കാനും പറ്റുവാണ്. ഇത്തരം രീതികളില്ള്ള ഒരുപാട് പദ്ധതികൾ കൂടുതലായിട്ട് ആവിശ്കരിക്കാന്നു ഞാൻ മനസ്സിലാക്കുന്ന അത് ഏറ്റവും കൂടുതൽ ഏറ്റവും ഉപകാരം ഉണ്ടാക്ക നമുക്ക് തന്നെ നമ്മുടെ പരിസ്ഥിതിക്ക് നമ്മുടെ ചുറ്റുപാടിനാണ് ഏറ്റവും രീതിയിൽ ഉപകാരം ഉണ്ടാക്ക അപ്പോ നിങ്ങളൊരു കാര്യം പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചാണ് നമുക്ക് അമിതമായിട്ട് അഥ ഇതിനുള്ള ഒരുപാട് ദുരുപയോഗംണ്ട്. അപ്പൊ അതില് പെട്ട ന്ന് പ്പൊ ഒരുപാട്ആളുകൾ എന്താണ് ആത്മഹത്യ ചെയ്യാനൊക്കെ ഇത്തരം പെട്രോൾ ഉപയോഗിക്കുന്ന നമുക്ക ഈ ചർച്ചേണ്ട വിഷയമാണ് കാരണം അറിയാ ഒരുപാട് ആൾക്കാര് എന്തവും എന്തേലും ബുധിമുട്ട് വീട്ടിൽ തടസ ബുദ്ധിമുട്ട് കാര അല്ലെങ്കിൽ അവരുടെ കുടുംബപരമായ തർക്കം കാരണത്താലോ ഇത്തരം പെട്രോൾ പമ്പുകളിൽ പോയിട്ട് പെട്രോൾ വാങ്ങുകയും എന്നിട്ട് അത് ഉപയോഗിച്ചി പര സ്വന്തം തീ കൊളുത്തി മരിക്കുകയും ചെയ്യുന്ന ഒരുപാട് സന്ദർഭം നമ്മൾ വാർത്തകളിൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാനും നമ്മള് കേൾക്കാനക്കെ പറ്റിട്ട്ണ്ട് അപ്പൊ ഇത്തരം രീതിയിൽ പെട്രോൾ എന്നുള്ളത് ഒരിക്കലും നമുക്ക് വാഹനങ്ങൾ മാത്രമല്ലന്ന് ഉപയോഗിക്കുന്നത്. ഒരുപാട് ആൾക്കാരുടെ ജീവന എടുക്കാനടക്കം ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്ണ്ട് ഇത്തര പട്രോൾ ഉപയോഗിക്ണ്ട് നമുക്കന്നർയാ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പല ആളുകളും മറ്റുള്ളവരുടെ സാധനങ്ങൾ നശിപ്പിക്കാൻ പൊതുമുതൽ നശിപ്പിക്കാനൊക്കെ ത്രം ഈ പെട്രോളുകള് അനാവശ്യമായിട്ട് ന്ന പല ഘട്ടങ്ങളും പല രീതികളും നമ്മൾ കണ്ടിട്ട്ണ്ട് അപ്പോ ഇത് വലിയ രീതിയിൽ വ്യാപിക്കുന്ന ഒരു ഘട്ടം കൂടി ഇപ്പോ ഇന്ന് കേരളത്തിലാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളി വര്ണ്ട് അപ്പൊ ഇതിനെതിരൊക്കെ കൃത്യമായിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിയമ നടപടികൾ കാരണം അപ്പോൾ പല പെട്രോൾ പമ്പുകളും പല പലപ്പോഴും കൊടുക്കുന്നില്ല അപ്പ ഞാൻ മനസ്സിലാക്കുന്നത് അത് കൂടുതല കാര്യ ക്ഷമതയോടെ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം പലരും വലിയ വലിയ ടിൻ വലിയ വലിയ കുപ്പികളിലൊക്കെ പെട്രോൾ ങ്ങിട്ട് കൊണ്ടപോകാണ് അപൊ അവരെന്താണ് അതുകൊണ്ട് ചെയ്യുന്നത് എന്ന പലപ്പോഴും നമക്കറിയില്ല അപ്പൊ കൃത്യമായി ഇത്തരം വാങ്ങുന്നവരെ പറ്റിയുള്ള ഒരു അന്വേഷണം സർക്കാരിന്റെ ഭാഗത്ത്നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ മനസ് സ്സിലാക്കുന്ന ഒരു ഒരു പരിധിവരെ ഇത്തരം ഇതുകൊണ്ടുള്ള ദുരുപയോഗം വളരെ കൊറക്കാൻ പറ്റും എന്നുള്ളതാണ്. സുരക്ഷിതമായിട്ട് കൈകാര്യം ചെയ്യണം കാര്യം ഇ തീ കൊള തീ അതവാ ന്ന ലേക്ക് എത്തിയാല് അത് ആളി പടരാനൊക്കെ ഉള്ള സാധ്യതകൾണ്ട് അപ്പൊ കൂടുതൽ സുരക്ഷ മുൻനിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങളുമായിട്ട് അടുക്കുമ്പോൾ വളരെ കൃത്യമായ രീതിയിൽ നാം മനസ് സ്സിലാക്കിട്ട് വേണം ഇതിനോട് അടുക്കാനാണ് എന്റെരു കാഴ്ചപ്പാട്.
തീർച്ചയായും തീർച്ചയായും ഈ ഇങ്ങള ഈ ഒരു ആ ഒരു അവസ്ഥ പർഞ്ഞപ്പൊ ഓർമ്മന്നൊരു കാര്യാണ് കൊർച്ച് ഏതാണ്ട് ഒരു ഏകദേശര വർഷം മുമ്പ് കേരത്തില ഒരു സംഭവം നട്ന്നിരുന്നു അതായത് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ ഏതൊരു ഭാഗത്ത് വച്ച ട്രെയിനില് വെച്ചിട്ട് എന്തായി ഒരു യുവാവ് യുവതിയെ തീ കൊളുത്തീണ് പെട്രോൾ ഒഴിച്ചുകൊണ്ട് അപ്പോൾ ട്രെയിൻ ഓടുന്ന ട്രെയിനാണ് അപ്പോൾ ആർക്കൊന്നും ചെയ്യാൻ കഴിയുല്ല. കാരണം ഓടുന്ന തീവണ്ടി ചിലപ്പോ അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ അത് തീ കേടുത്താനുള്ള സാഹചര്യങ്ങള സൗകര്യങ്ങള ഒന്നും ഉണ്ടായിക്കോള്ളണംന്നില്ല അപ്പോ അത്രയും വളരെ വളരെ വലിയ അപകടം നടന്നിരുന്നു ഒരു ഏകദേശര വർഷം മുമ്പ് അപ്പോ അതിനു ശേഷം നമ്മുടെ സർക്കാർ ഇറങ്ങട്ട് പുതിയ നിയമ നടപ്പാക്കിയിരുന്നു അതായത് പെട്രോൾ പമ്പുകളിൽ നിന്ന് ആർക്കും ജനങ്ങ ർക്കും എന്തയ്യുല്ല കുപ്പിയിൽ പെട്രോൾ നൽകൂലാന്നുള്ളത് അത്‌ വളരെ നല്ലൊരു മുന്നേറ്റമായിരുന്നു പക്ഷെ ഇങ്ങനെ അത് ചിലപ്പോരിപക്ഷെങ്കിൽ ബാ ഇരുചക്ര വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന അതായത് പെട്ടെന്ന് പെട്രോൾ തീർന്നുകൊണ്ട് വൈ വൈയിൽ തങ്ങുന്ന അവർക്കൊക്കെ തിരിച്ചടി ആകുമെങ്കിലും പക്ഷെങ്കിലേ ഒരുപക്ഷെ അത് വളരെ വലിയ ഒരു നല്ല നല്ലൊരു തീരുമാനമായിട്ടാണ് ഞാൻ കണക്കാവുന്നത് പക്ഷെ അതിന്റെ മറ്റൊരു ദൂഷ്യവശമാണ് ഇതുപോലുള്ള ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപക്ഷെ വൈയിൽ തങ്ങിപ്പോയാല് അവർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറാണ് തീരിച്ചടായി മാറണ അപ്പൊ അങ്ങനൊരു പ്രശ്നം ഇതിലുണ്ട് അപ്പൊ എല്ലാം പ്രശ്നങ്ങൾ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോ ഏതൊരു നിയമത്തിനും അതിന് നല്ലൊരു വശവും ഉണ്ടാവും ദൂഷ്യവശവും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അതെ അതെ അത് ഏത് സാധനത്തിനാണേലും നല്ലൊരു വശണ്ടാവും എന്നാലുംഅതിലുപരി ദൂഷ്യവശങ്ങളും കാര്യങ്ങള ഉണ്ടാാവും അപ്പൊ ഇതിന് എത്രത്തോളം വളരെ കാര്യക്ഷമതയോടെ വളരെ ശ്രദ്ധിച്ച്കൊണ്ട് ഉപയോഗിക്കുന്നുണ്ടോ അത്രത്തോളം നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും വളരെ നല്ല ഒരു മുന്നറിയിപ്പ് കൂടിയാണ് പെട്രോള് കാരണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോ ഇന്നിപ്പോ നമുക്ക വില കൂടുന്നുണ്ട് ഇന്ന് പ്രതീക്ഷിക്കാം ഇത്തരം യുദ്ധങ്ങളൊക്കെ കെട്ടടങ്ങുന്ന അനുസരിച്ച് വില കുറയുന്നൊക്കെ പ്രതീക്ഷിക്കാം കാരണം ഇപ്പ ഇന്നിപ്പോ വാർത്തകളൊക്കെ വരുണ്ട് വളരെ സ ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്തളൊക്കെ വരുന്നുണ്ട് ഇതിന് പെട്രോളിന് വില കുറ യാനൊക്കെയുള്ള ഒരുപാട് പ്രതീക്ഷകൾ വരുണ്ട് അപ്പോ എന്താലും വരും കാലങ്ങളിൽ എന്താലും ഉം വരും കാലങ്ങളിൽ പെട്രോളിന് വില കുറയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അപ്പൊ വാഹനങ്ങള് ഓടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷവാർത്ത കൂടിയാണ് കാരണം എത്രയോ പൈസ അവർക്ക് ഇത്രരം വില കുറഞ്ഞ കുറയുന്നതിനനുസരിച്ച് ലാഭിക്കാം എന്നുള്ളതാണ്. ഒരു കാഴ്ചപ്പാട് എന്താലും നമുക്ക് ഒരുപാട് സംസാരിക്കല്ലോ ഒരു സമയ കിട്ടുമ്പോ നമുക്കന്ത കൂടുതലായിട്ട് വിശദമായി സംസാരിക്ക
മറ്റൊരു സമയത്ത് ആയത്ത് സംസാരിക്കാം നമുക്ക്തിനെ കുറിച്ച് നന്ദി നന്ദി